ആ
ഹലോ
ആഹ പറഞ്ഞോ.
എന്തെടുക്കുവായിരുന്നു?
ഒന്നും എടുക്കല്ല ചുമ്മാ ഇരിക്കുവാ.
അതെയോ.
അതെ.
പിന്നെ എന്തൊക്കെയുണ്ട്?
അവിടെ എന്ത് എടുക്കുവാ?
ഞാാനിങ്ങനെ ടൂറ് പോവുന്നതിന്റെ ങ്ങനെ പ്ലാനിങ്ങിലിരിക്കുവായിരുന്നു.
എവിടെ ടൂർ പോവാന്?
ഇപ്പം മഴയൊക്കല്ലേ സോ തണുപ്പുള്ള അടുത്ത് വല്ലം പോവാന്ന് വിചാരിച്ചു.
ആണോ എന്നിട്ട് പ്ലാൻ എവിടെ വരെ ആയി?
പ്ലാനിങ്ങങ്ങനെ നടക്കുന്നു കൊറേ എണ്ണം പറഞ്ഞു പക്ഷെ ഒന്നും അങ്ങോട്ട്.... എല്ലാ കൂടങ്ങട്ട് സെറ്റാവുന്നില്ല.
ആഹാ പൈസൊക്കെ സെറ്റ ആക്കി വെച്ചേക്കുവാണോ?
അത പൈസയുടെ കാര്യങ്ങളും കൂടെ ആലോചിക്കണ്ട നമ്മള്.
ഉം ഫ്രണ്ട്സിന്റെ കൂടെ പോവാനാന്നൊ?
ആ ഫ്രണ്ട്സ് ഫാമിലിയുടെയും കൂടെ പോകാനാണ് ഇപ്പോ വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ ഒന്നാമത് വെക്കേഷനൊക്കെ ആയോണ്ടെന്നെ..... ഫാമിലി ഫ്രണ്ട്സു ആയിട്ട് പോവുന്നതൊരി തല്ലേ രസായിരിക്കൊല്ലോ.
ഫാമിലിയും ഫ്രണ്ട്സും ഒരുമിച്ച് പോവുന്നോ അതോ....
അതെ ഫാമിലി ഫ്രണ്ട്സ് കാണുമല്ലോ അപ്പൊ അവരെല്ലാരുമായിട്ട് ഒരുമിച്ച് പോവാന്ന് വിചാരിച്ചിരിക്കുവാ.
ആഹ അപ്പൊ പ്ലാനിങ്ങില് ലിസ്റ്റ് ഏതൊക്കെയായി?
ഇപ്പൊ നമ്മള് വല്ല ഹിൽ സ്റ്റേഷനി വല്ലോം പോവാനാണ്..... വിചാരിച്ചിക്കുന്നത് വല്ല സീനറിയും, ഉ ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഫാമിലി ഫ്രണ്ട്ലി ലൊക്കേഷൻസും, റിസോർസോക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറച്ച് ട്രക്കിങ് കുറച്ച് അഡ്വെഞ്ചർ സ്പോർട്സും കൂടെ ആയാലും..... ഇപ്പോഴത്തെ എങ്സ്റ്റേഴ്സിനൊക്കെ അടിപൊളിയായിരിക്കത്തില്ലേ പിന്നെ ഫാമിലിലുള്ള ബാക്കിയുള്ളവർക്കെല്ലാർക്കും റിലാക്സ് ചെയ്യാൻ പറ്റുന്നരിക്ക..... രീതിൽ.. അതിന് പറ്റിയൊരു എൻവിയോൺമെന്റുള്ളൊരു ഔട്ട് സ്റ്റേയോ റിസോർട്സോ അങ്ങനെല്ലാം കൂടെ.... എല്ലാം കൂടെ ഒത്തുണങ്ങി പോവുന്ന ഒരു സ്ഥലം അതിനുള്ള..... ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്യാ.
ആ എങ്ങനെ പോവാന ഉദ്ദേശിക്കുന്നേ
ഉം ഹ ആളനുസരിച്ച് നമ്മള് പ്ലാൻ ചെയ്യും എത്ര പേരുണ്ട് ആദ്യമേ നമ്മള് വിചാരിച്ചേരിക്കുന്നെ എല്ലാരും കൂടെ ഓരോരുത്തരും സെപ്പറേറ്റായിട്ട് കാറെടുക്കാന പക്ഷെ എ അങ്ങനെ പോകുന്നതിനേക്കാളും നല്ലത് നമ്മളരു ട്രാവൽ ബുക്ക് ചെയ്ത് നമുക്ക് അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാലോ ഇപ്പോ അഞ്ചാറ് വണ്ടിയില് പോകുന്നതിനേക്കാളും നല്ലതും അ എണ്ണ ചെലവും അല്ലാത്ത ചെലവും വണ്ടിയുടെ മെയിന്റയിൻസും അതിനേക്കാളും നല്ലതൊരു ബസ് എടുത്ത് പോകുമ്പോ നമക്ക് അത്ര ചിലവും കുറവ പോരാത്തതിന് നമുക്ക്‌ എല്ലാർക്കും എൻജോയ് ചെയ്ത് പോകാല്ലോ അത് സെപ്പറേറ്റ് ആയി പോന്നണ്ട് സോ ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തെക്കെന്ന് വെച്ചാ ഒരു ട്രാവലറോ ഒരു ചെറിയ ബസ്സോ മിനി ബസ്സോ വാങ്ങിച്ച് അങ്ങനെ എല്ലാർക്കും കൂടെ പോവാന്ന്
നല്ല ആര്യം
നിങ്ങളിങ്ങനെ പോവാറുണ്ടോ ടൂറൊക്കെ
ഏയ് അല്ല ഇല്ല അങ്ങനൊന്നും പോവാറില്ല
ഇതുവരെ പോയിട്ടില്ലാ?
ആ ഫ്രണ്ട്സിന്റെ കൂടെ സ്കൂളീന്ന് ഒക്കെ അങ്ങനെ പോയിട്ടുണ്ട്
ഫാമിലിയായിട്ട് പോയിട്ടില്ല?
ഫാമിലിയായിട്ടങ്ങനെ വല്യ ലോങ് ഒന്നും പോയിട്ടില്ല
പിന്നെയ് എവിടൊക്കെ പോയിട്ടുള്ളെ?
അത് വല്ല അമ്പലങ്ങളിലോ
തീർത്ഥാടന യാത്രയോ
ഓ തന്നെ
ടില്ല
അല്ലാതെ അ അ ആ ഇല്ല
തീർത്ഥാടന യാത്ര എന്ന് പറയുമ്പോ എങ്ങനെ ഉം നമ്മുടെ ഈസ് പരിസരത്തുള്ള അമ്പലത്തിലാന്നോ അതോ ദൂരെയുള്ള ഫേമസായിട്ടുള്ള
ആ ഗുരുവായൂരൊക്കെ പോയിട്ടിണ്ട് അല്ലാതെ പുറത്തോട്ടൊ മ്ച് ഇല്ലില്ലില്ല
തമിഴ്നാട്ടിലൊന്നും പോയിട്ടില്ലല്ലേ
ഇല്ലാ
ആക്ച്വലി തമിഴ്നാട്ടിലൊക്കെ പോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവിടുത്തെ പഴയ രീതിയിലുള്ള ശില്പകലകളും. ആ അങ്ങനത്തുള്ള ക്ഷേത്രത്തിന്റെ ഒരു രൂപ ഭംഗിയൊക്കെ നല്ല ഇതായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്ക ഉള്ള ട്രൈയെയ്തുകൂടായിരുന്നോ
പോയിട്ടുണ്ടോ?
ആ ഞങ്ങൾ കൊറെ പോയിട്ടുണ്ട് ഉം മധുരമീനാക്ഷിയി പോയിട്ടുണ്ട് എ തിരുപ്പതി പോയിട്ടുണ്ട് മണ്ടക്കാട് പോയിട്ടുണ്ട് പിന്നെ എവിടായിരുന്നു പളനിയില് പോയിട്ടുണ്ട്. പിന്നെ തിരുച്ചെന്തൂര് പോയിട്ടുണ്ട് രാമേശ്വരം പോയിട്ടുണ്ട് ഉം
ആ ഞാനും പളനിയിലും ശബരിമലയൊക്കെ എ കൊച്ചിലെ ഓ ഓർമയൊന്നുല്ല കൊച്ചിലെ പോയിട്ടുണ്ട്.
അതല്ലേ ഞാൻ ചോദിച്ചെ അന്യസംസ്ഥാനങ്ങളിൽ വല്ലോം പോയിട്ടുണ്ടോന്ന്?
ഓർമ്മയില്ലല്ലോ പോയതായിട്ട്. ഓ കുഞ്ഞിലേ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ കൊണ്ടോയിട്ടുണ്ട് പോയിട്ടുണ്ട് ആ ഒരിതേ ഉള്ളു അല്ലാതെ
പിന്നെ മറ്റേ വിവേകാനന്ദപ്പാറയിലും പിന്നെ തമിഴ്നാട്ടിലുള്ള ല്ലല്ലോ ആ കന്ന ടയിലുള്ള മുമുമൂകാംബിക കൊല്ലു മൂകാംബിക ദേവിക്ഷേത്രത്തിലും ധർമ്മസലയിലുള്ളൊരു ഏ മഹാക്ഷേത്രണ്ട് അവിടെയും അങ്ങനെയുള്ള ആന്ധ്രയിലൊള്ള തിരുപ്പതിയിലും അങ്ങനെയൊക്കെ ഒള്ള കൊറേ ക്ഷേത്രങ്ങളൊണ്ട് ഉം അവിടൊക്കെ പോന്നതും നമ്മൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആരിക്കും.
ആഹ്
പിന്നെ നിങ്ങടെ സ്കൂളിനെക്കെ എപ്പഴാ എവടേക്കാ ടൂറ് പോയിട്ടൊള്ളേ?
സ്കൂളീന്ന് വണ്ടർലായും പിന്നെ മറ്റേ തിരുന്തോരേത്തോ അങ്ങനെ ഓരോ
തിരുവന്തോരം മൃഗശാലയോ?
ആഹ് മൃഗശാലയും
തൃശ്ശൂര് മൃഗശാലേ പോയിട്ടൊണ്ടോ?
ആഹ്
തൃശ്ശൂരിലൊള്ള മൃഗശാലേ പോയിട്ടൊണ്ടോന്ന്?
ഇല്ലല്ലോ.
ഇവടൊക്കെയൊ പോയിട്ടൊള്ളോ സ്കൂളീന്ന് ടൂറ് തിരുവന്തോരവും
അങ്ങനെ വല്ല്യ ആഹ് അങ്ങനെ വല്ല്യാതായിട്ട് എങ്ങും പോയിട്ടൊന്നു ഇല്ല അതും കൊ ലെ എന്തോ അഞ്ചിലും, ഏഴിലും ആഹ് ഒര് ടൈമൊക്കെ.
പഷേ നമ്മടെ ഇപ്പഴത്തെ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥക്ക് നമ്മക്ക് പോവാൻ പറ്റിയ ഇടങ്ങളാണ് ഈ വാഗമണും കൊളുക് മലയും പൊന്മുടിയും പോലത്തെ ഇപ്പം തന്നെ തണുപ്പും മഴയൊക്കെയാകുമ്പോഴ് നല്ലൊര് ക്ലൈമറ്റിലായിരിക്കുന്നേ പിന്നെ പാല ക്കാടൊള്ള തേൻകുറിശ്ശി അവടെയെള്ള വയലിലൊക്കെ പോകുന്നതാണ് ഇപ്പോ എല്ലാർക്കും ഒരു ഇത്. സോ ഞങ്ങളും അങ്ങനെ മഞ്ഞും ഹിൽ സ്റ്റേഷൻസും മേഘങ്ങളൊക്കെ മൂടിയൊര് ക്ലൈമറ്റ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവാ. സോ നിങ്ങക്കും ഇങ്ങനെയാണം പ്ലാൻ ചെയ്തുടാരുന്നോ?
ആഹ് പ്ലാനിങ്ങ് ഒക്കെ നടക്കും നിങ്ങടെ പ്ലാനിങ്ങ് ഒക്കെ നടക്കട്ടെ നല്ല കാര്യല്ലേ?
നിങ്ങക്ക് എല്ലാരുടെ ഫാമിലി ആയിട്ടോ അല്ലെങ്കി ഫ്രണ്ട്സും ആയിട്ടോ പ്ലാൻ ചെയ്ത് അങ്ങ് പൊക്കൂടെ?
നോക്കാം
നമ്മള് നോക്കാന്ന് പറഞ്ഞിരുന്നാ ഒന്നും നടക്കത്തില്ലാ നമ്മടെ നമ്മള് അങ്ങ് പോണം ഒര് തീരുമാനം എടുത്ത് നമ്മള് എല്ലാരും കൂടാങ്ങ് ഫിക്സ് ചെയ്തങ്ങ് പോണം എന്നാലേ കാര്യം നടക്കു അല്ലാതേ കൊറെ പ്ലാനിങ് ആയാൽ വച്ചോണ്ടിര്ന്നാ പിന്നെ പ്ലാൻ ചെയ്തൊണ്ടിരിക്കത്തേ ഒള്ളൂ
ആഹ് ശരിയാവാം.
ശരിയാക്കണം, ഇന്ന് തന്നെ അയിനുള്ള പൊറപ്പാട് തുടങ്ങിക്കോ.
നടക്കാൻ പോന്ന് കാര്യത്തെ കുറിച്ച് ആലോചിച്ചാൽ പോരെ.
എന്താ നടക്കാത്തത്, ട്രിപ്പ് പോയിക്കൂടെ. നിങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ച് ഫ്രണ്ട്സും ഫാമിലിയായിട്ട് അങ്ങ് പോണം, ചേട്ടന്മാരെയും. ചേച്ചിമാരെയും മാമ്മാൻമാരെയും അങ്ങനെ വീട്ടിന്റെ അപ്പുറത്തുള്ള. കുടുംബക്കാരെ എല്ലാരും വിളിച്ച് ഞങ്ങളും അങ്ങനെ പോയിട്ട് ഒണ്ട് ഇവടെ ഇങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ ഈ ഈ വാർഡിലുള്ള ഈ വീട്ടിലുള്ള ഈ ജംഗ്ഷനിലുള്ള എല്ലാ പിള്ള വീട്ടിലെ ആൾ. ക്കാരേം വെച്ച് ബസ്സൊക്കെ വിളിച്ച് ഞങ്ങൾ രണ്ട്പേരും കൂടെ ഞാനും അവൾടെ ചേട്ടനും കൂടെ അങ്ങനെ തീരുമാനിച്ചു ഞങ്ങളെല്ലാ വീട്ടുകാരെ അറിയിച്ചു അപ്പോ അവര് എല്ലാരും സമ് മ്മതം മൂളിയപ്പോ നമ്മളിങ്ങനെ എല്ലാരെടുത്തും പറഞ്ഞു യെ വണ്ടിയൊക്കെ ശരിയാക്കി ടൂർ പോന്നാ സ്ഥലോക്കെ ശരിയാക്കി പാക്കേ റ്റൊക്കെ ഡിസ്ക്കസ്സീതു ഏ ചെലവുകളെക്കേ വെലയിരുത്തി എന്നിട്ടവരോടൂടെ ഒരു അമൌ ണ്ട് ഒരു നിശ്ചിത തുക പറഞ്ഞേന് ശേഷം അവരെ കൊണ്ട് അത് കളക്റ്റ് ചെയ്ത് ഞങ്ങളേല്ലാരും ദിവസം അങ്ങ് പോയി എന്നിട്ട് ആ ദവസം തന്നെ തിരിച്ചും വന്നു ചെലവെല്ലാം നമ്മള് ഉദ്ദേശിച്ചതിലും കൊറവായിരുന്നു ഏ അത്ര ചെലവായതുല്ല ശെരിക്കും പറഞ്ഞാ നമ്മള് എല്ലാരും ഒരുമിച്ച് പോകുമ്പോഴത്തേക്ക് അതൊക്കെ ചെലവൊക്കെ വലിച് വലത്തേ ബരുതയായിട്ട് കൊറക്ക്യാ റ്റ സോ നിങ്ങൾക്ക് അങ്ങനെ വല്ലോം ചെയ്തുടാരുന്നോ?
ആ ആലോചിക്കാം അമ്മക്ക് അയിനെ പറ്റിയൊക്കെ.
നിങ്ങളുടെ ഫാമിലിയായിട്ട് പോയി ഇപ്പോ ഒന്നാമത് ലീവൊക്കെ അല്ലേ എല്ലാർക്കും. സിംബ്രേക്കാണ് ക്ലാസ്സ് തുടങ്ങുന്നില്ല വെക്കേഷൻ ടൈമാണ്. പിന്നെ എല്ലാർക്കും ഇപ്പം വർഷത്തിന്റെ തുടക്കം ആയോണ്ട് തന്നെ ലീവൊക്കെ കിടപ്പുണ്ടല്ലോ. സോ അങ്ങനെ വല്ല നോക്കിക്കൂടായിരുന്നോ?
നോക്കാം.
നോക്കിക്കോളു.
നോക്കാം പിന്നെന്താ
പിന്നെ പിന്നെൻ ന്ത് ഞങ്ങളിങ്ങനെ ആലോചിച്ചൊണ്ടിരിക്കുകയായിരുന്നു ഓരോന്ന് ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നത് ഒരു പ്രത്യേക രീതിയല്ലേ. ന്ന് പറഞ്ഞ ഫാമിലിലൂടെ പോകുമ്പോ അത് രണ്ട് രണ്ട് തരത്തില ഫ്രണ്ട്സിന്റെറെ കൂടെ പോകുന്നതും ഇഷ്ടാണ് ഫാമിലി കൂടെ പോകുന്നതും ഇഷ്ടാണ് ഗേൾ ഫ്രണ്ട്ന്റെ കൂടെ പോകുന്നതും ഇഷ്ടാണ്.
ഏറ്റവും കൂടുതൽ ഏതാ ഇഷ്ടം?
ഏറ്റവും കൂടുതൽ ഏതാ ഇഷ്ടംന്ന് ചോയിച്ചാ? അത് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല ചില സമയത്തൊരു ഉം എനിക്ക് ആക്ച്വലി സോളോ പോന്ന ഇഷ്ടം ഒറ്റക്ക് ഒറ്റക്കൊരു യാത്ര. നമ്മൾ മാത്രം നമ്മുടെ വഴികളിലൂടെ ഒരു പ്രീപ്ലാനിങ് ഇല്ലാതെ പെട്ടെന്നൊരു നിമിഷം തോന്നിയതിലേക്ക് പുറത്ത് എങ്ങോട്ടന്നില്ലാ അറ അറിയാതെ ഒരു യാത്ര എങ്ങോട്ടാന്നറിയത്തില്ല. തീരുമാനിച്ചിട്ടില്ല ഒരു മുൻവിധികളും ഇല്ലാതെ അന്നേരം തോന്ന്ന്ന ആ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ നീങ്ങുന്നു നമ്മൾ മാത്രം അതാണ് ഇൻ ന്റെ ഒരു താല്പര്യം ആരോടും പറയാതെ ആ ഒരു നിന്ന നിപ്പി ഇപ്പ നമുക്ക് അവിടെ പോയക്കാടാന്ന് തോന്നി അങ്ങനെങ് പോയി മനസ്സ് പറയുന്ന കേ ആസലത്തോട്ടങ്ങ പോണം. അതാണ് എന്റെ ഒരു എന്റെ ഒര ആഗ്രഹം
ആഹ! അതൊക്കെ എന്നാലും അത് കഴിഞ്ഞ് പിന്നെ ഇഷ്ടമുള്ളത് എങ്ങനാ ഫ്രണ്ട്സിന്റെ കൂടെ പോന്നേ ആന്നോ? ഒരു എൻജോയ്മെന്റ് കാണത്തില്ലേ?
എനിക്ക് ആക്ച്വലി എല്ലാരേക്കാളും എനിക്ക് എന്റെ എൻന്റെ സ്വന്തം കാറില് എങ്ങോട്ടൊന്ന അറിയാതെ എനിക്ക് ഒറ്റക്ക് പോയ പക്ഷെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കുറച്ച മുഴുതായിരിക്കും പക്ഷെ എനിക്ക് എന്റെ അച്ഛനും അമ്മയും കൂടെ പോന്ന ഇഷ്ടം
ആണോ
അച്ഛന്റെയും അമ്മയുടെയും ഫാമിലിലൂടെ അച്ഛനും അമ്മയും ഞാനും മാത്രം അങ്ങനെ പോന്നേ ഇഷ്ടം.
ഓക്കെ. പിന്നെന്തുവാ?
പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല. എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്തായാലും നടക്കും ഞങ്ങ ഇതുവരു പ്ലാൻ ചെയ്ത നടന്നിട്ടുണ്ട്. സോ ഇതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ- നടക്കട്ടെ.
ശ്......
പിന്നെ